ആഹ്
കേൾക്കണ്ട്
ആഹ്
മഴയൊന്നും ഇല്ലല്ലോ ന്ന് രാവിലെ ഒരു മഴെയ്തല്ലേ
ഇന്നല്ല സുഖം ആണ്ടേ കുറേ ഉണ്ടായിരുന്നു തിരുമ്പിയത് ഉണങ്ങാനു ഞാൻ ഇന്നലെ പനിയായിട്ട് ഇന്നലെ ഒന്നു തിരുമ്പിട്ടില്ലല്ലോ.
തിരുമീട്ടുണ്ടാവലോ ആഹ്.
ആഹ് അതിക്കൂടെ പനിച്ച് കിടന്നപ്പ പിന്നെ അടൊക്ക
ആ അതരിയാണ് പനിച്ചിട്ട് നമ്മള അത്രയും നല്ല പനിയാണെങ്കിൽ നമ്മ കെടുന്നോ കെടുന്ന വിരിപ്പും പൊതപ്പും ഇതൊക്കെ തിരുമ്പണം.
തിരുമ്പണം അപ്പൊ
ഇതാണ് ഉം.
അപ്പൊ ഇന്ന് കൈയിലൊക്കെ അവ്ടെ നിന്ന്
ആ അല്ലെങ്കി പിന്നെ വേറെള്ളോൽ വന്ന് കെടുന്ന ഓൽക്കു പകരുന്നൊക്കെ പ
ആ എന്ന തന്നെ എനിക്ക് പേടിണ്ട് എർട്ടക്ക് ന്കി പേടി ആവാ. അത് അത്രയ്ക്കും കടുപ്പത്തിലാ വന്ന്ട്ട്ല്ലെ
ഉം ഇവിടെ ഇളയച്ചന്റെ കുട്ടികൾകൊക്ക ഒണ്ട് ഇളയച്ചന്റെയും മൂത്തച്ചഛന്റെയും കുട്ടികൾ നിൻ്റെ രണ്ട് മക്കൾക്ക് ഇതുവരെ വന്നിട്ടില്ല.
നല്ല സ്ട്രോങ് ആണ് കുട്ടികളെ നമ്മക്ക് അറിയില്ലേ ഐറ്റക്കെ നല്ല ഇഹ് ബുദ്ധിമുട്ട്
ആ ക്ഷീണം കൊണ്ട് ക്കാ ഓ ആ ഓ അയിറ്റ കെടുക്കന്നെണ്.
നിക്ക് വന്നപ്പോഴാ ഞാൻ അതിന്റെ ബുദ്ധിവാ അപ്പൊ ഞാ ഇങ്ങനെ വിചാച്ച് റ കുട്ടികൾക്ക് വന്നാല് അ നമ്മള അത്ര സാധ ആക്കൂല നമ്മുക്കു വരുമ്പളെ അയിൻ്റെ ഇത് അറിയൂളി ഏന്ത് എന്ത് കേടച്ച് ട്ട ഇങ്ങനെരു പനി പറഞ്ഞ. ഇത് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അ അപ്പൊ ഈ ചെറിയ മക്കൾക്ക് ഓക്ക് അത് പറയാനും അറിയില്ല ഒൽ
അതന്നെണേ ഇവിടെ കൊക്കീറ്റും കുരച്ചിട്ടും മരുന്നടു കൊടുക്കുമ്പോത്തീന് ചർ ഒരു തല ഓൾക്കാണെങ്കിൽ മൂന്ന് കുട്ടികളാണ് അടു പ്പിച്ചിട്ട് ഫസ്റ്റില് ഉണ്ടാവായിട്ട് ഓള് മരുന്ന് കുടിച്ചു ആ കു ച്ചു ഒന്നുണ്ടായി പിന്നെ അതിൻ്റെ ഓള് ആറ് ആ കുട്ട കുട്ടിക്ക് ആറു മാസായപ്പോ ഉമ്മി ഓളും കൂടെ ഓൻ്റെ അടുത്ത്ക്ക് സൗദിക്ക് ഉംറക്ക് പോയി അവിടെ ച മൂന്ന് മാസത്തിന് പോയതെ ഓൻ്റെ അടുത്ത് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഇഷ്ടം പോലെ നമുക്ക് സൗകര്യം പോലെ പോയി പോരാല്ലോ. അങ്ങനെ പോയതെ അവിടെ ചെന്നിട്ട് എന്താണ് ഒരു മാസം കഴിഞ്ഞു ഓള് ഉംറക്കൊക്കെ പോയി രണ്ട് മൂന്നു ഉംറ ചെയ്ത് വന്നപ്പോത്തന്നെ ഓൾക്ക് പള്ളേലായി വിശേഷമായി പിന്നെ അവിടുന്ന് ഡോക്ടറെടുത്ത് പോയി. കുട്ടിക്ക് ആറു മാസയിട്ടുള്ളേനും അപ്പോ അവിടെ ഡോക്ടർ ഡോക്ടർ ചീത്ത പറഞ്ഞു ഒഴിവാക്കാൻ പറ്റില്ലന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പ തന്നെ കുട്ടിയുടെ പാലുകുടി നിർത്തണംന്ന് പറഞ്ഞുത്ര അവിടുത്തെ ഡോക്ടർ അങ്ങനെ ഓലൂ മൂന്ന് മാസ പോയ ആൾക്കാര് ഒരു മാസവും ചില്ലറ ദിവസവും നികാണ്ടു ഓലും ഇങ്ങട്ടു പോന്നു. പെട്ടെന്ന് എന്നിട്ട് അവിടുന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുന്ന് എന്തെങ്കലും ചെയ്യാച്ചിട്ട് പറഞ്ഞതെ എന്നിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ അൽഫയിലെ റമത്ത് ഡോക്ടർ എടുത്ത് പോയി റമത്ത് ഡോക് രണ്ട് ഒച്ചത്ര എന്തങ്ങക്ക് ബോധം ഉണ്ടായിലേ? മാതിരി കുഞ്ഞെ കുട്ടിനെ ആയിട്ട് ഇങ്ങൾ അങ്ങനെ ചെയ്തു തരൂലാന്ന്ത്രെ അങ്ങനെ റഹ്മത്ത് ഡോക്ടറെടുത്തു പോയിട്ട് പറ്റിയില്ല പിന്നെ സി എച് യി ൽ ഞാൻ ഇപ്പം കാണിക്കുന്ന ഡോക്ടർ ഒരു മേഘന ഡോക്ടർ അതിന്റെ എടുത്ത്പോയിട്ടും ഡോക്ടറു സമ്മതിച്ചില്ല അങ്ങനെ പിന്നെ ഓലൊന്നും ചെയ്തില്ല അങ്ങനെ രണ്ടാമത്തെ ഇണ്ടായി. രണ്ടാമത്ത ഉണ്ടായി ഫസ്റ്റത്തെന് അങ്ങനെ പാലുകുടിയൊന്നും കിട്ടിയില്ല അതിനി ഇപ്പോ പ്രതിരോധ ശേഷി അങ്ങനെ രണ്ടാമത്തെ ഉണ്ടായി രണ്ടാമത്തെ ഉണ്ടായി കഴിഞ്ഞപ്പം കുട്ടിനെ കാണാൻ ഇങ്ങട് വന്നു. അയിനാലെ പിന്നി പെഴച്ച് ആഹ് ഇന്റെ അമ്മോസം പിന്നി പ പിന്നി പറഞ്ഞക്കണ് ഇജ്പ്പത്തന്നെ വരന്റട്ടോ ഇപ്പ തന്നെ വരന്റട്ടാന്ന് പറഞ്ഞക്കണ് പക്ഷേ ഓനിപ്പൊ പോയി വരണ്ട സമയായി ആഹ് സമയത്ത ഓൻ വന്നത് ഓള് പ്രസവം കഴിഞ്ഞപ്പൊത്തിന് ഓൻവര് വന്നൂ. ഇനീകുട്ടി ക്ക് ഒരു വയസ്സൊ അങ്ങനെന്തെക്കെ ആയപ്പൊത്തിന് മ തുണ്ടായി അങ്ങനെ മൂന്നെണ്ണം അടുപ്പിച്ച്
ഈ രണ്ടാമത്തെ ഉട്ടിക്ക് ഒരു വയസ്സായപ്പൊത്തിന് റഹ്മാനേഹ്
അങ്ങനപ്പൊ മൂന്നാമത്തേന് ഒരു വയസ്സ് നമ്മളി ഈ വല്യര്ന്നാകക്കാണായത് ഒരു വയസ്സ്. അങ്ങനെന്ന്ട്ട് ഞാനു ഓളും കൂടെ പോയി പ്പടത്ത് അരെക്കാട്ണ്ടത്രെ ഹെൽത്ത് സെന്ററില്നമ്മള് ഇത് എന്താണ് ഒര് പൈസൊന്നും കൊടുക്കാതെ കോപ്രെട്ടി ഇട്ട് കൊടുക്കണ്ടത്രെ അങ്ങനെ ഓള് ഇവിടേ ഈ കുത്തിവെപ്പിന് വരുന്ന നഴ്സമ്മാരുണ്ടാവില്ലെ ഓല് പറഞ്ഞൊട്ത്ത്ട്ട് ഓള് ഞാനും കൂടെ പോയി. ഇമ്മറഞു ഇജൊന്ന് പോവൊ ഞാ കുട്ടീളോക്കിക്കോളറഞ്ഞു അങ്ങനെ ഞാ ഞാനും ഓളും കൂടെ ഇട്ടതാണ്ടി. പോന്നു ഇപ്പൊ ഓൾ പ്പം അറ മാസത്ത്ല് രണ്ട് മൂന്ന് വട്ടം ബ്ലീഡിങ്ങ്ണ്ടാവണ്ണ്ട് ഇത് ഇട്ടോൽകൊക്കെണ്ടാവത്രെ അങ്ങനെ മാസം മാസം ആഹ് പ്പോൾക്ക് അയിന്റെ ക്ഷീണണ്ട്. വിട്ട്ട്ട് അഞ്ചാറ് മാസായിട്ടൊ. കൊഴപ്പൊ ന്നുല്ല വേറെ കൊഴപ്പൊന്നുല്ല അയിന്റെ ക്ഷീണണ്ട് വേറെ
ഇങ്ങൻത്തോർക്കിത് ഇടന്നെ പറ്റൊള്ളു
ആഹ് എത്ര ശ്രദ്ധിച്ചാലും ഇണ്ടാവത്രെ
അത് എത്ര ശ്രദ്ധിച്ചാല് അയിന്റെ കാര്യങ്ങള് നിശ്ച്യല്ലായ്ട്ടാ അത് മെൻസസും ഇതൊക്കെ ക്ലിയർ ക്ലിയറുള്ളോർക്ക് ഒരു പ്രശ്നൊയില്ല
ഓൾക്കൊക്കേന്ന റഞ്ഞാല് ആഹ് സമയത്ത്ക്ക് ഇപ്പഞ്ച് അഞ്ചാന്തി ആയ പിറ്റെത്തെ അഞ്ചാതി കറക്റ്റായിട്ടാവുവത്രെ ഞാപ്പന്റെ മോനെ ആഹ് ഇന്റെ മോനെ ഞാന് നോക്കിയമതി അതെന്നെ ഇന്റെ മോനെ ഞാ
ഇന്ന് എന്നായാലുണ്ടാവൂല ഒറപ്പാണ് ക്ലിയറൊള്ളോർക്ക്
നാല് വയസ് കഴിഞ്ഞട്ടാണ് അഞ്ചാമത്തെ വയസ്സിലാണ് ഇക്ക് രണ്ടാമത്തെ പെണ്ണണ്ടായ് അതുവരെ ഞമ്മള് അങ്ങനീം അഡ്ജസ്റ്റീത് എറങ്ങി ഇതിട്ട് നോക്കണം ആഹ് ഇന്നിട്ടിപ്പൊ രണ്ടാമത്തെനിപ്പൊ ഏഴ് വയസ്സായി നാല് വയസ്സായപ്പൊ ത്തിനന്നെ ഞങ്ങള് നോക്കീനു. ഇന്ന ഞമ്മള് പിന്നെ ഇങ്ങനെ ഇണ്ടാവണെങ്കി ഇണ്ടായ്ക്കോട്ടെ ഇജൊന്നു കുടെ ണ്ടായിട്ട് നിർത്താച്ചിട്ട് പക്ഷെണ്ടായില്ല അങ്ങനെ നാല് വയസ് സ് വരെ ഞങ്ങള് നോക്കി. പിന്നെ ഇപ്പ ഏഴാമ്ത്തെ വയസ്സ് ഇപ്പത് എട്ടാമ്ത്തെ വയസ്സ്ക് കടന്ന് ട്ടപ്പത്ണ്ടായ്ക്കും അപ്പത് നല്ല പോലെ നോക്കുമ്പണ്ടാകോ നോട്ടം കൊറവായ്റ്റാണോ
അത് അത് അത് സംഭവതുവരെ ശരിയായിട്ടില്ല അത് നമ്മളായ മുതൽ ക്കള്ളെ ഒര് പതിനെട്ടീസൊ പത്തൊമ്പീസൊ ശ്രദ്ധിക്കും കണ്ടൊള്ളു പിന്നെ ശ്രദ്ധിക്കണ്ട. ആഹ് പിന്നെണ്ടാവൂല അങ്ങനെപ്പൊ ഞാനൊക്കെ അങ്ങൻതന്നെ ഇണ്ടായ്ട്ടില്ല ഒന്ന് മ്മക്ക്ക്കെന്തതായ് ഒറപ്പ ആഹ് കാര്യത്തില്
ആഹ് ഇക്കു തന്നെ അങ്ങനെ ആവൂലെ ഞമ്മള് ശ്രദ്ധിച്ചതി ഉം അതെന്നെ
ആഹ് അങ്ങനെതന്നെ അഹ് ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്തവർക്ക് കോപ്പർ ടി ഇടന്നെ പറ്റുള്ളൂ
ആഹ് അതിറ്റകൾക്ക് മൂന്നാക്കൂപ്പ്ന്നിട്ട് നല്ല രീതി ഈ പാലലൊന്നും നല്ലൻ പോലെ കിട്ടണ്ട് കിട്ടീട് ഇല്ലാലോ ചെറുതനൊല ഇപ്പൊ കൊടുക്കണള്ളു പയറ്റട്ട് ഫസ്റ്റ്തത് ആൺകുട്ടി രണ്ടെണ്ണം ചെറിയത് രണ്ടെണ്ണം പെൺകുട്ടികള് ഇത്പ്പ ഐറ്റങ്ങൾക്ക് മൂന്നാക്കും ആദ്യ ഓലക്ക് മൂന്നാക്കും തുടക്കം കുറിക്കും
ഇല്യയത്ര അങ്ങോട് പോവ
ഓമ്പടെണ്ട് ഇപ്പ മൂന്ന് കുട്ടികളും ആയ കാരണം അവൾക്ക് നോക്കിയാ എത്തൂലേ അത് കാരണം ഇപ്പോ ഒന് ഇവിടെ നിക്കണ് സ്ഥിരാക്കിക്കണ് ഇവിടെ
ആത പ ഒഴിവാക്കിയോ പണി
ഇടെപ്പോ അന്ന് ക്യാൻസൽലക്കി പോന്നു ഇവിടെ വന്നിട്ട് ഇപ്പോം രണ്ട് മൂന്ന് വട്ടം സൗദിയൊക്കുള്ള വിസയും കാര്യങ്ങളൊക്കെ റെഡിയായി പക്ഷേ പോ ഓൾക് കാണെന്നുണ്ടെങ്കിൽ ഞങ്ങള മരിക്കോന്നും ഒരു പക്വത ഇല്ലന്ന് ആഹ് അപ്പൊ ഓന് കുട്ടികളെ നോക്കിക്കാണ്ട് ഓൻ വിടക്കും ഒന് പടവിനും ഉണ്ട് രണ്ട് മണിക്ക് പണി കഴിഞ്ഞ് വരും പകല് ബാക്കിയൊക്കെ കുട്ടികളെ ഓന നോക്കുക കിട്ടായാൽ ഞങ്ങൾക് മരുന്ന് കൊടുക്കലു ആഹ് ഭയങ്കര ഇടങ്ങേറ ഒരാൾക്ക് മരുന്ന കോടുക്കുമ്പോ മറ്റള അവിടെ
ഇല്ല അതുമല്ലേ ഈ നാട്ടിലൊക്കെ പണിെടുത്തി ഈ കുട്ടികൾക്ക് ദണ്ടും കേടും വന്നാല നമുക്ക് പൈസ ചിന്താവൂല അവിടെപ്പ അതൊക്കെ എങ്ങനെയാനു ഏഹ്
ഗവൺമെന്റ് കൊണ്ടുപോവ അധികോം
അതില് നമുക്ക് പോവാ പിന്നേ ചെറിയ മക്കൾക്ക് ചെലപ്പ ഇവിടുന്ന് മാറുവേ ഇല്ല ഓൾക് വേറെ നമ്മള് പൈസ കൊടുത്ത് കാണിക്കണം അങ്ങനത്തെ ഒരു സ്വഭാവം
അയിനള്ളദേ ഓ രണ്ടോട്ടം ഗവൺമെന്റ്ക്കെ കൊണ്ടായി മാറിയില്ലെങ്കി പിന്നെ പൈസ കൊടുത്ത് കണിക്കും ഇതിപ്പോ രണ്ട് ദിവസം കൃത്യായിട്ട് രണ്ടു വട്ടം രാവിലും വൈകുന്നേരം ഇങ്ങനെ ആവി പിടിക്കാൻ വേണ്ടി കൊണ്ടുപോവുവാണ് മൂന്നാളായിട്ട് ഉമ്മയും പോവും അല്ലാപ്പ ഇവൾക്ക് മൂന്നാളും കൂടെ വ ക്കുല
കഴക്കൂല എങ്ങനെയല്ല എങ്ങനെയനക്കെ ചിര കഴക്കാൻ മാ ആഹ് അയിന എങ്ങനെലും പറഞ്ഞ് അയക്കുന്ന നല്ലത് എല്ലാപ പൈസ വേണ്ടേ
പൈസാണ്ടേ ഇനി സ്കൂളൊക്കെ ചേർക്കുമ്പോളാണേ മൂന്നെത്തിന് ഒപ്പാട് പോണ്ടേ അത് വേരെ തട്ടിയോപ്പിച്ചു സ്കൂളി ഇപ്പ എന്തായാലും ഫീസും കാര്യങ്ങളുക്കെ വേണ്ടേല്ലേ
അതന്നെ അപ്പൊ നമുക്ക് താങ്ങൂല്ല ന
താങ്ങൂലേ ഈ നാട്ടിൽന്ന നമുക്ക് ഒന്നിനെ തന്നെ താങ്ങണില്ല എന്നിട്ടപ്പൊ
ആഹ് പിന്നെ അയിഞ്ഞാണ്ട് നമ്മളും ജോലിയും ഒക്കെ വേണം
ആഹ് വേണം രണ്ടാക്കും വേണം ഓൾക് ജോലി ചെയ്യണ്ടിരുന്നില്ല കുട്ടികളൊക്കാൻ തന്നെ നേരം കിട്ടണി
അ
ഓള് ഒരുപ പണി പേരെത്തെ എടുക്കൂല കുട്ടികളോട് നോക്കാൻ തന്നെ അവ നേരം ഉണ്ടാവുക ഞങ്ങള് മൂന്നാൾ എടുക്കുക ചെയ്യാ
ഏഹ്
ആഹ് ഓല് ഓല അപ്പിടും ഒരാൾ അപ്പിടും ഒരാൾ മൂത്രേക്കും ഒരാൾ ഛർദ്ദിക്കും ഇത് തുടക്കാൻന്നെ നേരം ഉളുട്ടോ ഞങ്ങൾ അരുകി ഒന്നും ഇടുത്തില്ലേ വേണ്ടില്ല ഐറ്റോളെക്കിക്കോന്ന് അറയും
ആര് ചെയ്യും അവിടെ വേറെ
ഞങ്ങള് മൂന്നാള് ഞാനും മൂത്തച്ചിന്റെ ഒരാളച്ചി ഉണ്ട്
അപ്പൊ ഇവ വറെ പൊന്നുക്കളില്ലേ
ഇല്ലേ ഞങ്ങള് മൂന്നാളൊക്കെ നാലാളും ഒന്നില്ലാണ്.
ആഹ അപ്പോ അവിടെത്തന്നെ ഏണല്ലേ. ആ. ആ
വേറെ എന്താന്നിട്ട്.
മം.. ഹ ഹ്
ഉം
പിന്നെന്താ മഴ വരുന്നണ്ട് തോന്നണ്ട് തുണി കുപ്പായം പൊറത്ത്ണ്ട്.
ആഹ
അഒന്ന് അവുത്ത്ക്കിടട്ടെ ട്ടോ.
ആഹ ആ..
എന്നാ ശരി എന്നാല്
മഴ വരുന്നുണ്ട് തോന്നണ്ട് പറയാ
ആഹ വെക്കല്ലേ പിന്നെ
മം.
ഏഹ്
ഉം എന്തോന്ന് പറയാം ഇല്ല മഴങ്ങനെ മറ്റേ ഇതുണ്ട്
അതെ ഇവിടെല്ല ചേട്ടാ അവിടെ കല്ല് വിളിച്ചാണ്
ഏഹ്
ഞങ്ങളിവിടെ ആകെ മരങ്ങളായ കാരണം തീരെ വെയിലും കിട്ടൂല.
ഇല്ലല്ലേ നിങ്ങളാ ഭാഗത്തോക്കെ ഈ തോട്ട ഏരിയെണ്. അതാണ് അല്ലെ
ഒക്കെ തോട്ടങ്ങളാണ്
ആഹ് അത് ഉം
പിന്നെന്താചിട്ട് അതല്ല അപ്പോ മറ്റോർക്ക് എത്ര കുട്ടികളാ മറ്റേളച്ചിക്ക്.
ൾക്ക് രണ്ടാള് ഓൾക്കത് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ ഉണ്ടയ്ക്കുന്നത്
ഉ ഉ. ഇനിപ്പ ആരാ വേഗം നേരത്തെ പോരെന്ന് പോണ്ട ആള്
മൂത്തച്ചി ഓർക്ക് തറട്ട്ക്ക്ണ്. പിന്നെ ഞാനാണള്ളത്. ഇക്കൊന്നും ആയിട്ടില്ല പിന്നെ ഇന്റെ നേരെ താഴുള്ളവൾക്ക് വാർപ്പ് കഴിഞ്ഞിക്കണം
ഉം. ന്നാ അയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കാ അയല്മത്തെ ഇട്ക്കട്ടെ.
ആഹ ആയിക്കോട്ടെ.